ഹലോ
ഓ കേക്കാമ്മോ അത് കട്ടായി പോയി
ആആ ആ അത് പിന്നത് ങ്ങ്എന്തോ മറ്റേ ഈ റേഞ്ചിന്റെ വല്ല പ്രശ്ന ആയിരിക്കും
ആ ഇരിക്കും
ആ ആയിരിക്കും പിന്നെ പറയൂ ഓ ഏഹ് നമ്മളിഷ്ടം തന്നെ പട്ടി
ഓ അവൻഷ്ടല്ല അവൻ എടുത്തോട് നടക്കും ഇനി ചേട്ട എന്ന് പറഞ്ഞിട്ട് പോയി അവ വരുമ്പോ എടുത്തോണ്ട് നടക്കല്ലേന്ന് പറയ
കാലുവയാ ആഹ് ആഹ് കുണ്ടനിയൊണ്ടാ പട്ടീടെടുത്ത്
ഇന്നലെ ഞാൻ നോക്കിയപ്പം തല താഴെയും കാലും മുകളിലും തൂക്കിയെടുത്ത് വ
അഷോം ആഹ്
അവനറിഞ്ഞു അവൻ കളിക്കണത് അങ്ങനെ ചേട്ട ഒരടി കൊടുത്ത് അവന് അവന് ഷം അവ ലക്കി വന്നതിന് ശേഷം അവനായിരിക്കും ഇഷ്ടയില്ല അവൻ അച്ഛൻ ഇഷ അച്ഛൻ അവനെ ഇഷ്ടയില്ലെന്ന് എന്നാപ്പ അവൻ പറയുന്നേ അവനറിഞ്ഞുട ല്ലോ ഇത് ചെറുതായതു കൊണ്ടാണ് നമ്മൾ പറയുന്നത് എടുക്കല്ലേന്ന് അങ്ങന എടുക്കല്ലേന്ന് പറയണ ഉം അവൻ വിചാരിക്കണത് അവൻ ഇഷ്ടയില്ലാന്ന് അങ്ങനെ പറയു രാത്രി കട ഓ ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലാ മക്കളെ ചെറുതായേണ്ടതിൽ പറയണേ ചോദിക്കും എന്നാലും വീണ്ടും അവാദി അന്നെ മനസ്സിലാക്കുള്ള പ്രായായില്ലല്ലോ
കൊച്ചല്ലേ ഉം അനിപ്പ എന്ത് പറയും അവനിപ്പോ എന്ത് പറയണോ അത്
ഉം ഉം
എങ്ങനെ പിന്നെ രാത്രി എന്തിരാണ് സ്പെഷ്യൽ മാട്ടി
രാത്രി ഇനി സ്പെഷ്യലൊന്നുല്ല ദോശ തന്നെ
ദോശയാ
രാവിലത്തെ രാവിലെ രാവിലെത്തത് തന്നെ രാത്രിയിലത്തേക്ക് ഇവിടെ
ഇവിടെ ദോശക്കൊന്നും ഒരു ക്ഷാമവും ഇല്ലല്ലേ
ഹും ഹും മാവ് എളുപ്പവല്ലേ എളുപ്പപ്പണി
ചേച്ചി എങ്ങനാ മാവ് വാങ്ങിക്കോ എവിടുന്ന് വാങ്ങിക്ക്ണ്
മാവ് വാങ്ങിക്കൂല്ല മുമ്പ് വാങ്ങിക്കുവമായിരുന്നു ഇപ്പ മറ്റേ ഷിഗല്ല ഒക്കെ ആയന്ന് പറഞ്ഞേഷം രണ്ട് മൂന്നാഴ്ച്ച ണ്ട് വീട്ടിൽ പോകുമ്പോ അമ്മ അ് മാവിട്ടു ഏ ഏഹ് അരി ഉരു അരി ഉഴുന്ന് ഇട്ട് വച്ചിരിക്കും ഞാൻ പോയ അരച്ചെടുത്തോണ്ട് വരും
ഓ ഓ ഓഹ് അത് തന്നെ ചേച്ചി ഒരു യണക്കൊക്കെ നല്ലത് അത് തന്നെ
പിന്നെ ഒരാഴ്ചത്തേക്ക് അത് മതി ഇനി അടു അന്ന അടുത്ത പ്രാവശ്യം പോകുമ്പ വീണ്ടും എടുത്തോണ്ട് വന്നാൽ മതി
ദോശ മാത്രം ഉണ്ടാക്കൂ അതെ ഇഡലി ഒന്നും ഉണ്ടാക്കൂല്ലേ
ഇസ്‌ലി ഉണ്ടാകും പിന്നെ അപ്പത്തിന്റെ മാവും കൂടെ അരച്ചോണ്ടണ്ട് വരും
ഓഹ് മാറി മാറി ഉണ്ടാക്കുംല്ലേ
പിന്നെ പുട്ടിന്റെ മാവ് പൊടിച്ചു തന്നിക്ക്ണ് എല്ലാം കൂടെ ഇരിക്ക്ണ്
അപ്പഴത്തേക്ക് ഈ ഈ മാ ക്കന്നൊക്കെ പറഞ്ഞണ്ടാക്കലോ മാ കൂടി
അത് അനിയത്തിക്ക് അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടണ്ട് അവള് രണ്ട് മാസം ഒരിക്കലൊക്കെ പൊടിച്ചു കൊടുക്കും അപ്പൊ ഇവൻ ഇവിടെ ഇഷ്ടമുണ്ട്പ്പൊ അങ്ങനെ കൊണ്ടുവരും
നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കുറച്ച് മറ്റേ പാലത്തിന്റെ ക്കപ്പറത്ത് അവിടെ ഇതുപോലെ മറ്റേ മില്ലുണ്ടല്ലോ മില്ലിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്താ മതി തേങ്ങ കൊടുക്കണന്തോ ഇങ്ങനെ പൊടിച്ചു തരാൻ പറഞ്ഞ് ആ
പച്ചരി തേങ്ങ ജീരകം ഉപ്പ്
കൊടുക്കണോ
ആഹ് ഉപ്പും കൊടുക്കണം ജീരകവും ഉപ്പും തേങ്ങയും ഈ അരിയും
പിന്നെ എന്തെങ്കും പച്ചലയോ പച്ചല ഇടണമെങ്കി പച്ചിലയും കൂടെ പറച്ച് കൊടുത്താ അവരിട്ട് പൊടിച്ചിങ്ങ് തരും
അങ്ങനെന്നെ
അങ്ങനെ ഇവിടെ ഇവിടെ ഇടക്കക്കോയിലും ഉണ്ടാക്കുവായിരുന്നു കൊടുക്കുവായിരുന്നു ഇങ്ങനെ
ഉം ഉം
ങ്ങനെ ചേച്ചി ഈ അപ്പമാവ്ണ്ടല്ലോ നമ്മള് വീട്ടിലാട്ടൂലേ അത് നമ്മള് ഇങ്ങനെ നന്നായിട്ടെന്നായി നമ്മള് കടേന്നൊക്കെ വാങ്ങുമ്പോലെ അത്രയും നന്നായിട്ട് വരോ പൊങ്ങി
പക്ഷെ അങ്ങനെ വരും പക്ഷെ ബ് അവര് സോഡാ പൊടിയൊക്കെ ഇടല്ലോ നമുക്ക് വേണെങ്കി ഈസ്റ്റിട്ടരച്ചാ മൊരിഞ്ഞ് കിട്ടും അല്ല നമ്മള് ഇസ്റ്റിട്ടില്ലെങ്കിൽ മൊ അ അങ്ങനെ അത്ര മൊരി ഒരു മൊരിഞ്ഞു പോലെ വ രൂല ഈസ്റ്റോ സോഡാ ഇട്ട് ആക്കിയാ മൊരിഞ്ഞു വരും
ആ ആഹ്
അവര് ഈസ്റ്റെല്ലാം ഈസ്റ്റോ സോഡാ
സോഡാപൊടി ആഹ് ആഹ് ഇവിടെ നമ്മ പോലെരിക്കും
അത് പച്ചരി കുതിരായിട്ടേന് ശേഷം പച്ചരി കുതിരായിട്ടേന് ശേഷം
ഉം
തേങ്ങയും ചോറും
ഉം
കൂടെ ഇട്ടരയ്ക്കണം അല്ലെ അതിന്റെ കൂടെ മറ്റേ അത് ഒഴിക്കണേൻ്റെ മുന്നേ തലേ ദിവസത്തെ പു ദോ ദോശന്റെ പുളിപ്പുണ്ട് ദോശമാവ് അങ്ങനെ ചെയ്യോ നിങ്ങള് അങ്ങനെന്നെ ചെയ്യണേ ഒരു ഒരു ഒരു ത ഒരു സ് ഒരു ഒരു ഒരു സ്പൂൺ അല്ല ഒരു തവിയുണ്ട് നമ്മള് ദോശമാവ് കോരി ഒഴി ച്ചുവല്ലോ ആ ഒരു സ്പൂ ആ ഒരു തവിക്ക് തലയിന്നത്തെ ദോഷമാവി ൻ്റെ ആ പുളിപ്പും കൂടെ ഒഴിച്ച് എടുത്താ മതി
ആഹ് തന്നല്ലേ ഇവിടെ ഇവിടെ എ പ്പളും ഉണ്ടാക്കിയാലും കല്ല് പോലെയിരിക്കും അ ആഹ് നല്ല പൂപോലെ വരോ ചേച്ചി തന്നല്ലേ അപ്പ ചട്ടി ഉണ്ടായിരുന്നോ ചേച്ചിടെ വീട്ടില്
അപ്പചട്ടി ഉണ്ട്
ആഹ് ഞങ്ങടിവിടെ അപ്പച്ചട്ടിയില്ല നമ്മള് ഈ ദോശക്കല്ലിലുണ്ടല്ലോ ഒഴിച്ചി- ഒഴിച്ച് എന്തെങ്കിലും അടപ്പിട്ട് ഇതാക്കും അടച്ച് വെക്കും
ഞാനും മുമ്പ് അങ്ങനെന്നെ ചെയ്തോണ്ടിരന്ന പിന്നെ ചേട്ടന് അത് ഇഷ്ടല്ല അതുകൊണ്ട് അപ്പ ചട്ടി വാങ്ങിച്ച്
നല്ല റേറ്റ് ആയോ ചേച്ചി അപ്പച്ചട്ടി വാങ്ങണത്
പത്ത് അഞ്ഞൂറ് രൂപയ്ക്കകത്ത് ആയി നോൺസ്റ്റിക്കിന്റെ അപ്പച്ചട്ടി
ല്ലേ ആഹ് ഈ ഓൺലൈൻ ഒക്കെ നോക്കി കമ്പനിടെ നോക്കിയപ്പോഴത്തേക്കേ- ആയിരം ആയിരത്തി ഇരുന്നൂറ് അത്രേം റേറ്റ്
ഇല്ല ഇവിടെ നമുക്ക് ഇവിടെ മണ്ണടിക്കുളത്ത് അവിടെ കടെന്ന് വാങ്ങിച്ചപ്പോ അഞ്ഞൂറ് രൂപക്കകത്തായി
ആഹ് അമ്മേടുത്ത് പറയ് ഏങ്കി- ചേച്ചിടെ ദോശക്കല്ല് ഏത് സാധാ നമ്മളാ മറ്റേ കറുത്ത പോലത്തെ ദോശക്കല്ല് തന്നേ
ആ ആ നോൺ സ്റ്റിക്കിന്റെ വാങ്ങിച്ച് ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിച്ച്
ഇളവുവോ ചേച്ചി അതില്
ഓ ഇളവും
ആഹ് ആഹ് ആഹ് നമുക്ക് മുമ്പ് മറ്റേ നോൺ സ്റ്റിക്കിന്റത് രണ്ടെണ്ണം ഇതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ ന്ന് രണ്ട മൂന്നെണ്ണം വർണത് വാങ്ങിയേ പക്ഷെ കൊറേ ക്ക കുറേ നാള് കഴിഞ്ഞപ്പോ അതീന്ന് ഇങ്ങനെ ഒരുമാതിരി കറുത്ത ഇത് ഒണ്ടല്ലോ അതിങ്ങനെ ഇളകി വർ പിന്നെ അതൊന്നും അതിപ്പോ എടുക്കൂല അത് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന് അതൊക്കെ കഴിച്ചാ വല്ല അസുഖം വരൂല്ലേ
പക്ഷേ ഇത് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾമെന്റിലാണ് വാങ്ങിച്ചത്
ആഹ് ആഹ്
കൊണ്ടുവന്ന് നോക്കി തന്നെ എടുത്തത്
തന്നല്ലേ
ആ
ഇപ്പം ഇപ്പ എന്താ പാത്രം വെക്കൂല്ലേ മ റ്റേ ഇങ്ങനെ പാത്രം ഇങ്ങനെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ അഴി അഴി ആയിട്ടുള്ളത് അത് അടുക്കളേൽ ഇരിക്കണ് അത് പൊട്ടി അപ്പോ എനിക്ക് ഇൻസ്റ്റാൾമെന്റിൽ ആരെങ്കിലും തോൽ വന്നിരുന്നെങ്കി ഇതുപോലെ ഒരെണ്ണം വായിക്കാം ആഹ് ഇതും പറഞ്ഞിരിക്കണ്
ഓഹ് ഓഹ്
ആ ആ അങ്ങനെ വാങ്ങിക്കണം ഒരെണ്ണം
ഓൺലൈനിൽ ഇങ്ങനെ പാത്രങ്ങൾ വാങ്ങിക്കാതിരിക്കണയാണ് നല്ലതെന്നാണ് എ തോന്നണന്നത്
ഇതുപോലെത്തെ ഇതുപോലെത്തെ അല്ലേ നോൺസ്റ്റിക് അല്ലേ ആഹ് ആഹ് നമ്മള് ഇതിന്റെ ഇടയ്ക്ക് മശോ വന്ന് ഇവൾ അനിയത്തിയാണെങ്കി മറ്റേ രണ്ട് കപ്പ് വങ്ങിയേ പുറമേ ഇങ്ങനെ വേറേ കള്ളർ വ ന്നി മറ്റേ അകത്ത് മറ്റേ സ്റ്റീൽ പോലത്തെ ഇത് അടപ്പും ഒണ്ട് കൊള്ളാം നല്ല സാധനവാ ചൂടൊക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ നിക്കും ഒരുപാട് അതിന്ശേഷം നിക്കൂല തണുത്തും
ഇവിടെ ചേട്ടന്റെ അമ്മ കടയിൽന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് തോന്നണ് അത് പോലത്തെ ഒരെണ്ണം ഇരിക്കണ്
ആഹ് ആഹ് ആഹ് ഇത് രണ്ടെണ്ണം നൂറ്റി ആഹ് നൂറ്റി എത്രയോ രൂപ
ആ ഇവിടെ അവര് ചേട്ടന്റെ അമ്മ ഒരെണ്ണംകൊണ്ട് ഇവിടെ കൊച്ചിന് ഒരെണ്ണം കൊടുത്തിട്ട് പോയി
ആ ആ
അവനക്ക് അതില് കുടിക്കുകയും ഇല്ല
ഇഷ്ടം അല്ലേ
ഉം ഉം അവന് കുപ്പിക്ക് കുപ്പി കാ കുപ്പി ഗ്ലാസ്സ് ഉണ്ടല്ലോ കുപ്പി ഗ്ലാസ്സില് കുടിക്കണം അതാണ് അവന് ഇഷ്ടം
പൊട്ടിക്കൂലേ
ആ അവൻ ചായ പിന്നെ അങ്ങനെ അധികം കുടിക്കുകയും ഇല്ല അവന് തോ എപ്പോഴെങ്കിലും തോന്നിയ ചായ ചോദിക്കും അപ്പോ കൊടുത്താ കുടിക്കും അല്ലാതെ എപ്പഴും എപ്പഴും ചായ കുടിക്കണ ആളല്ല പാല് കൊടുക്കും പിന്നെ അവന് പറ്റൂല ന്യമോണിയ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എപ്പോഴും കുടിച്ച് രണ്ട് മൂന്നോസം കഴിഞ്ഞതും ജലദോഷം വരും ഇപ്പൊ സ്കൂൾ തുറന്നപ്പോ തൊട്ട് ഞാൻ ത്രിപ്ത പാല് കൊട്ത്ത് കൊഴങ്ങിയത് രണ്ടോസായിട്ട് വയ്യ
ആ ആ ആ പാലിന് വകരം വേറെന്തെ ങ്കിലും വെച്ച് മുട്ടയൊക്കെ ഇങ്ങനെ കൂടൂലെട്ത്ത് മുട്ട മീന്
മുട്ട കൊടുക്കും മീന് മീന് ഭയങ്കര അവന് വേണ്ടിയാണ് ഇവിടെ മീന് വാങ്ങണത് തന്നെ മീന് ഭയങ്കര ഇഷ്ടാ
ആ ആ ഇന്നെന്തോ ചൂരയല്ലേ കൊണ്ടുവന്നത്
എവിടെ
ഇത് വഴി കൊണ്ടു പോയത്
ഞാൻ ഇവിടെന്ന് അങ്ങനെ നമ്മളിന്നാള് ഇവനെ സ്കൂളൊർപ്പിച്ച് രണ്ട് മൂന്നോസം അട്പ്പിച്ച് മീനില്ല കിട്ടിയില്ലായിരുന്നു അപ്പൊ നമ്മള് വിഴിഞ്ഞത്തോട്ട് പോയി വിഴിഞ്ഞത്തോട്ട് പോയി അപ്പൊ അവിടെയും ബോട്ട് വന്നില്ല രാത് പതിനൊന്ന് മണിയൊക്കെ ആവുന്നർഞ്ഞ് ബോട്ട് വരാൻ പിന്നെ നമ്മൾ തിരിച്ച് വരണ വഴിക്ക് ചന്ത ഉണ്ടായിരുന്നു
അ ആഹ് അ ആഹ് കൊള്ളായിരുന്നോ മീന് കൊള്ളായിരുന്നോ
ഓ ചൂര ചൂര കുട്ടി വാൻച്
അ ആ അ ആ കൊഞ്ച് എങ്ങനേച്ചി വെക്കണ ഇത് തോരനായിറ്റ വെക്കണ അതാ മറ്റേ വറുത്തരച്ച തീയല്ലാ വെക്കണ ഏ വേറെങ്ങാ പോണു
ഞാന് കറിയായിട്ടാണ് വെക്കണ വറത്തരച്ച്
വറത്തരച്ചെന്നേ
ആ
ഓ ഇവിടെ അമ്മ അമ്മ വെക്ക്ണ കൊഞ്ച് തീരെ ഭയങ്കര ടേസ്റ്റാണ് വറത്തരച്ച് ഇന്നലെ കൊഞ്ചില്ലാതെ മ മറ്റെ ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് കൊള്ളായിരുന്നു അതും കൊള്ളായിരുന്നു ചോറിന്റെ കൂട അത് മാത്രം ആയാലും ചോറ് കഴി ക്കാൻ പറ്റും.
അ ആ
അങ്ങനെ
ഉം ഉ
പിന്നെ പിന്നെ ചിക്ക് ഇല്ല ആരൊക്കെ ഇങ്ങനെ വറുത്തരച്ച് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോ ഇത് ഇങ്ങനെ കണ്ട് വറുത്തരച്ച് ചിക്കൻ കറിയൊന്ന്
എനിക്ക് ഞാൻ അങ്ങനെ വെക്കൂല്യ ഞാൻ സാധാരണ വെക്കുമ്പോലെ ചിക്കൻ കറി വെക്കണത്. ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ എന്റെ അമ്മ പൊരിച്ചിട്ട് ആ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ സവാള യിട്ട് വഴറ്റിട് ക ക വെള്ളൊന്നും ഒഴിക്കാതെ വഴറ്റി എടുത്ത് ചിക്കൻ റോസ്റ്റ് പോലെ വെക്കും അത് കൊള്ളാം
അപ്പം അപ്പോഴത്തേക്ക് ഏ ഈ ചാറിന് എന്ത് ചെയ്യും
ചാറ് കറിയന്തെങ്കിലും വെക്കും
ഓ അങ്ങനെയല്ലേ ആ ആ അതും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പൊരിച്ചിട്ടേക്കണത്
ഉം അപ്പ സൂപ്പറാണത്
തന്നെ ആ എങ്ങനേച്ചി അത് വെക്കണെ
അതിനെപ്പറ്റി എനിക്കൊരു പിടിയില്ല
ഓ ചേച്ചി ഒരു ദിവസം റെസിപ്പി ചോദിച്ചിട്ട് ് പറഞ്ഞരണം
ച പറഞ്ഞരാ പിന്നെ വെച്ചോട്ടാ